ഹാ ഹലോ
ഹലോ കേക്കുന്നില്ലേ
ആഹ് ഉണ്ട് കേൾക്കുന്നുണ്ട്
ആഹ് എന്താ വിശേഷം
ഒന്നല്ല അങ്ങനെ പോകുന്നു സുഖായിട്ട് പോകുന്നു
ആഹ് വെറുതെ ഇരിക്കാണോ
അല്ല ഞാൻ കിച്ചണിൽ ഓരോ പരിപാടിയാണ്
ആഹ് ആണ്ല്ലേ നിങ്ങള് ഫോണൊക്കെ കൂടുതല് യൂസ് ചെയ്യാറുണ്ടോ
ആ ഫോണ് അത്യാവശ്യം ഒക്കെ യൂസ് ചെയ്യും പിന്നെ മോള് ചെറുതായാതോണ്ട് അങ്ങനെ
റ്റ് യൂസ് ചെയ്യാറുണ്ടാവില്ലോ അല്ലേ
കുറെേ സമയം അവളുടെ കൂടെ
ജ്ജ് ആഹ ആ അതെ അതെ ഉം ആഹ് കൂടുതലും ലഹരിയാണല്ലേ എല്ലാവരും ഈ ചെറിയ കൗമാരപ്രായക്കാരെ അയലൊക്കെ കൂടുതലായിട്ടും ലഹരി എല്ലാവരും പ്പൊകുട്ട് കുട്ട്യാളൊക്കെ എന്താ എല്ലാപത് ത്രത്ത്ലും കാണൂല്ലേ പ്പോഴും ഈ ലഹരി ഉപയോഗത്തെ കുറിച്ചാണ്ടും, ല്ലെ. ഇങ്ങനെ ഒരോ കേസില് പിട്ച്ച കുട്ട്യാളൊക്കെ അതൊക്കെ. വെറും പത്തും പതിനെട്ടും വയസ്സായ ചെറിയ ചെറിയ മക്കളായിരിക്കും. ന്താച്ചാല് അവർക്ക് എന്താ ഈ സ്കൂൾ ആഹ്.
ട്ട്ന്ന്ണ്ടല്ലപ്പൊ.
അതെ -തെ -തെ- ആഹ് ഈ സ്കൂളിന്റെ ചുറ്റുവട്ടത്ത് തന്നെ ഒരു മഫിയകളാണല്ലോ ആത് കുട്ട്യാളെ പിട്ച്ച പിട്ക്കാൻ വേണ്ടിട്ട് അവർക്ക് മിഠായൊക്കെ കൊടുത്ത് അവരെ അവരെ. പാട്ടിലാക്കിട്ട്. ന്ന്ട്ട് അവരോട് പറയും എന്താ? ന്ന്ട്ട് അവർക്കിങ്ങനെ ലഹരി കൊടുത്തിട്ട് അവരെ വലെലാക്കാണ്. മൂട്ടായീൽ ലഹരി ഉപയോഗിച്ചിട്ട്ന്നെ കുട്ട്യാൾക്ക് അത് ആഹ്. ആഹ് ന്ന്ട്ട് അവര്ക്ക് പി പിന്നിം പിന്നിം കിട്ടാൻ വേണ്ടിട്ടവര് അവരേ ബേക്കിലിങ്ങെനെ പോയിക്കൊണ്ട്.
അതെ സ്കൂളിന്റെ ചുറ്റുപാട് ന്നല്ലോണംണ്ട് ഞാന് സ്കൂളില് വർക്കെയ്തിരുന്നു. അലോ. അലോ. അലോ. അലോ. അലോ. ഹലോ.